ഹലോ
ആ പുതിയ ഹലോ കേക്കുന്നില്ലേ ആ കേക്ക്ണ്ട്. ആ അവിടെ മഴ, നല്ല വിശേഷം. അവിടെ മഴ ഇണ്ടോ? ഇല്ല കഴിച്ചിട്ടില്ല.
ആ ഇവിടെ മഴ കൊറവാ എന്നാലും അത്യാവശ്യം ഒക്കെ ഉണ്ട്. ഇപ്പം ഇച്ചിരി തോർന്നു. ഇന്ന് നല്ല മഴയായിരുന്നു.
വൈകുന്നേരം വരെ നല്ല മഴ ഇണ്ടായിന് ആ
ഇനി കാലവർഷമല്ലേ അതുകൊണ്ട് മഴയായിരിക്കും. എന്താ കഴിച്ചേ?
കഴിച്ചില്ല, കഴിക്കാന് ഇക്കാക്ക വന്നില്ല.
ആ എന്നും ഇങ്ങനെ ലേറ്റ് ആവോ?
ആ ലൈയിറ്റാവും.
ഒരുപാട് ടൈമെടുക്കും. ഇല്ല ഉറങ്ങീല്ല, എല്ലാരും ടി വി കാണാ
ഹഹഹ
ആ ആ അതെ
ആ
ചെറിയ മോന കാൺണേ
എന്തോ
മോനാണ് കാണണതിന്ന് പറയാ
ആ ഓ ശെരി ശെരി ആ മഴയുടെ കൊണ്ടാന്ന് തോന്നുന്നു ചെറിയ പ്രശ്നോണ്ട്
ആ നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇവടെ ഇപ്പ ഞങ്ങൾക്കെന്നും സ്കൂളില്ല ആ ഇവിടെന്നു കൂളില്ല
മഴയായോണ്ടാണോ അതോ ശെനിയാഴ്ച ആയോണ്ടാണോ?
മഴായിട്ട് ശെനിയാഴ്ച നാളെ സ്കൂള് ഇണ്ട്ന്ന് പറഞ്ഞി
ഓ ശെരി ശെരി
ലീവാണ്
കുഞ്ഞ് എത്രയിലാ പഠിക്കുന്നേ
ചെറിയ മോന് ഏഹ് മൂന്നില്
ആ ഓക്കെ ഉം
പിന്നെ നിങ്ങള വീട്ടില് ആരൊക്കെയാ ഉള്ളെ?
അച്ഛൻ അമ്മ ഒരു കുഞ്ഞൊണ്ട് ഹസ്ബെൻ്റുണ്ട് അങ്ങനെ
ആ ആ
കുഞ്ഞിന് ഒമ്പത് മാസം ആയതേ ഉള്ളൂ
ആഹ് അത് ശെരി ഇങ്ങള് ഇതില് ആദ്യായിട്ട് വന്നതാ വർക്ക്
എന്തോ
ആ അല്ല കൊറച്ചായിട്ടിണ്ട് കൊറച്ചായിട്ടിണ്ട് പിന്നെ എന്താ സ്പെഷ്യലായിട്ട് വൈകിട്ട് കഴി ക്കാൻ.
സ്പെഷ്യലായിട്ടൊന്നുല്ല ചോറും മീനും മീൻ കറിയും ഒക്കെ തന്നെ
ആഹ് ഓക്കേ ഓക്കെ നോൺ വെജ് നിർബന്ധ ന്ധാണോ അതോ
ഏഹ് നിർബന്ധം രാത്രി വാണം.
ആണല്ലേ അ ഇവടെ ഹസ്ബെൻറിനാണെങ്കി മീനൊ ഇല്ലാണ്ട് പറ്റില്ല
ആഹ്
ആ എനിക്കൊന്നും അങ്ങനെ ഒന്നുല്ല എന്തേലും ഒക്കെ ആയാലും മതി നമ്മള് ഒണ്ടാക്കാൻ നിക്കുന്നോണ്ടായിരി നമുക്കങ്ങനെ നിർബന്ധം ഇല്ലാ
ആഅതന്നെ നമ്മക്ക് എന്തൽ കിട്ടിയാ മതി ആ അതെ
അവര് സാധനം വാങ്ങിച്ചൊണ്ട് തരിരാ നമ്മു നമ്മളാണല്ലോ കഷ്ടപ്പെടുന്നത്കഷ്ടപ്പാട് ഓർക്കുമ്പോൾ നമ്മുക്ക് നിർബന്ധം ഇല്ല പിന്നെ വേറെന്താ
പിന്നെ എന്താ
മഴയൊ ക്കെ തുടങ്ങിയതേ ഉള്ളായിരുന്നോ അതോ നേരത്ത ഉണ്ടായിരുന്നോ?
എങ്ങനെ
മഴയൊക്കെ ഇപ്പൊ തുടങ്ങിയതേയുള്ളൂ ഈയാഴ്ച
അല്ലല്ല കേ മെയ് പകുതിയായപ്പോ തുടങ്ങിണല്ലോ ഈ മാസം പകുതിയായപ്പം അ അ ഇല്ലല്ലേ അ അ ഇവിടെ നേര ക്കെ തുടങ്ങിണ്
ആണല്ലേ ആ ആ മഴ
അതെ മഴ പെയ്താലേ വെള്ളം ആ അതന്നെ തന്നെ ചൂടിനും കുറവാണ് വെള്ളം ഉണ്ടാവും
ആ അവിടെ വെള്ളം എങ്ങനെ കുഴലാണോ അതോ കിണറോ
അല്ല കിണറന്ന കോയൽ കോയലിന്റെതും ഉണ്ട് പൈപ്പ് വെള്ളംണ്ട് ഞങ്ങള് അങ്ങനെ ഉപയോഗിക്കലില്ല.
ആണല്ലേ ആഹ് ആ ഇവിടെ കൊഴലാണ് അതിലെ വെള്ളം ഉപയോഗി ച്ചിട്ടാണോ എന്നറിയത്തില്ല മുടിയൊക്കെ അപ്പടി കൊഴിഞ്ഞ് പോവാറുണ്ട് അപ്പയെല്ലാരും പറയുവെ ആഹ് എല്ലാരും പറയും കൊഴ ഈ കെണറ്റ് റ്റിലെ വെള്ളവാണെങ്കി നല്ലതാ എന്ന് പറയും കൊഴലിലെ വെള്ളത്തിലും മുടി കൊഴിച്ചിലും അതെപോലെ ചോറൊക്കെ വെച്ചാലും പെട്ടെന്ന് പന്നയായി ഉവ്വേ
ആഹ് ചാ അതെങ്കില് ച കാപ്പി ഇട്ടാല് ഒന്നും ടേസ്റ്റ് കിട്ടൂലല്ലോ
അതെ അതെ അതെ ഒരു വെള്ളത്തിന് കട്ടി കൂടുതലാ ഈ കൊഴൽലെ
ആഹ് ആഹ് ആഹ്
ഇവിടെ ഉം ഹസ്ബൻഡ് എറണാകുളത്തേന് ഒരു രണ്ട് കൊല്ലം മുന്നേ അപ്പൊ അവിടന്ന് ഇങ്ങൻത്തെ വെള്ളാണല്ലോ ഇണ്ടാവാ അവിടെ
ആഹ് ആഹ് ആഹ്
അപ്പൊ മുടിയൊക്കെ കൊയ്ഞ്ഞോയി
ആണല്ലേ ആഹ് ആഹ് ആ ഇപ്പൊ ഡെലിവറിം കൂടെ കയിഞ്ഞോണ്ടെന്റെ ഭയങ്കര വെ ട്ട് പോന്ന അപ്പോടെ വെള്ളോം കൂടെ ശെരിയല്ലാത്തോണ്ട് ആകപ്പാടെ പോക മുടികളോക്കെ പോക ഒണ്ടായിട്ട് കൊഴിഞ്ഞു പോകുമ്പോ വെഷമ ആ ഉള്ളതേലും പോകാതെയൊക്കെ നോക്കാം
ആ ആ ഉം അവിത എങ്ങനെ ഏ കുഴൽ കിണറ ഉണ്ടാവുള്ളൂ മറ്റേ സാധാ കിണർ ഉണ്ടാവൂല
ഇല്ലില്ലാ ഇവിടങ്ങളിൽ എല്ലായിടത്തും കുഴലാ ഉള്ളത് പിന്നെ കണ്ടോണ്ട് ഈ നെൽകൃഷി കൃഷി ചെയ്തോണ്ടിർന്ന കണ്ടൊണ്ടേ അപ്പൊ അവിടെ ഇങ്ങനെ ഒരു- കൊളവുണ്ട് പക്ഷെ അതങ്ങനെ കുളിക്കാനൊന്നും കൊള്ളത്തില്ല എന്തേലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ പശുവിനെ- ക്ക വളർത്തുമ്പോ ഇങ്ങനെ കുളിപ്പിക്കാനൊക്കെ അതിനൊക്കെ ഇടുക്കുള്ളു നമ്മൾളെ ആവശ്യത്തിനെടുക്കില്ല അത് ഈ ഓര് കലർന്ന് വരാന്ന് പറയും അത് ഒരു മണോ ഒണ്ടായിനേ
ആ ആ ആഹ് ചെളിമണണ്ട്ലേ
ആഹ് അത് തന്നെ അതുകൊണ്ടത് കുടിക്കാനും കുളി ക്ക്യാനൊന്നും എട് ക്കാറില്ല. കൃഷി ആവശ്യത്തിനൊക്കെ എട്ക്കും വേറൊന്നിനും എട്ക്കാറില്ല. ആഹ്
നിങ്ങള് കട ഒറങ്ങീര്ന്നോ?
ആ ഇല്ല കെടന്നായിരുന്നു. പ്പൊ ഒറങ്ങലില്ല ഹസ്ബൻ്റ് വന്നില്ല ഇന്ന് ലേറ്റ് ആവുന്ന് പർണേ അതുവൊണ്ട് ഇപ്പങ്ങനെ ഒ ഒറങ്ങീല്ല
ആഹ് ആഹ് ഫുഡൊ കെഴ്ചിണ്ടാവുലേ
ആഹ് കഴിച്ചു ഹസ്ബൻ്റ് പൊറത്തുന്ന് കഴിച്ചിട്ടേ വരുവൊള്ളൂന്ന് പറഞ്ഞു.
ആ ആ ആ ശരി
കീല ഞങ്ങള് കഴിച്ചു അല്ലെങ്കി ഒരു എട്ടുമണി ഒക്കെ ആവുമ്പൊ വരുവെ ഇക്കിരിക്കെണ്ടാത്തോണ്ട് കഴിച്ചിട്ട് ന്നാ കെടക്കാൻ ന്ന് ഓർത്ത് ഒക്കെ കുഞ്ഞിനെ ഒറക്കി കെടത്ത് തി ഒള്ള പരിപാടികളൊക്കെ ആയിരുന്നു വയങ്കര വഴക് കളിയാവള് ഒന്ന് മെരുക്കി കടത്തണെങ്കി ഇച്ചിരി ഉം
മോളാണ്
ആ ഏതെ മോളാണ് ഉം ഒമ്പത് മാസായതേ ഒള്ളു അതിൻ്റെ എല്ലാ കുസൃതിത്തരങ്ങള് ഒണ്ട് ആ മുട്ടേലോട്ടും ഇപ്പൊ പിടിച്ചെണീക്കാൻ തൊടങ്ങ്യെ എവടേലും ചെന്ന് പിടിക്കും എന്ന് രണ്ട് കൈയും ഒന്ന് വിടും അടിച്ചും തല്ലി താളെ വീഴും ഇത് തന്നെ പണി അത് ഒണ്ട് എപ് ആ തേനെ ഇവിടുന്നു ഓട്ടം കിട്ടീലെങ്കി പെട്ട് ഇല്ല
ആ അതെ
അതുപോലെതന്നെ നെലത്തെന്തെങ്കിലും ഒരു തരികെടന്ന അത് നുള്ളി പെറുക്കി വായിലി
ആഹ ആഹ്ഹ്ഹ് നല്ലോണം ശ്രദ്ധവേണും
അയ്യോ അതെ അതെ ഇതുങ്ങളുടെ പുറകെ ഓടുഴാണ് നമ്മൾടെ നമ്മൾടെ അമ്മമ്മരെ എത്ര കഷ്ടപ്പെട്ടാ നമ്മളെ വളർത്തിയെന്ന് ഓർക്കുന്ന് ശെരിക്കും അത് നമ്മൾക്കേ മനസിലാകത്തൊള്ളൂ ആണുങ്ങളോട് പാറയുബോൾ നമ്മൾടെ കഷ്ടപ്പാടു ഓ ഒരു കൊച്ചിനെ നോക്കാനെന്നാ ഇത്ര പാടെന്ന്പറയും പക്ഷെ ഓ ആഹാ അഞ്ചുമിനിറ്റ് കൊടുക്കുബോഴേ ഒരു മിനിറ്റേ ഇപ്പം വരവേ എന്ന് പറഞ്ഞു മുങ്ങും അവരെ അല്ലകിൽ പറയും ഓ കൊച്ചിനെ നോക്കാൻ എന്നാഇത്ര പണിയിരിക്കുന്നു ആഹ് എന്നേലും കഴിക്കാൻ കൊടുക്കാ കിടത്തുക ആഹ് തീർന്നില്ലേ ഉറങ്ങണകിൽ ഒരു മണിക്കൂർ പയ്റ്റണം ഒരു മണിക്കൂർ പയറ്റിയാൽ പത്ത് മിനിറ്റ് ഉറങ്ങും
അതെന്നെ മ്മ് അതൊന്നും ഓൽക്ക് പർഞ്ഞാ മൻസ്സിലാവൂലാ
ഓ ഇല്ല ഇല്ല അത് എത്ര പറഞ്ഞാലും ആർക്കും മൻസി ലാവില്ല ഇതിപ്പം നമ്മടെ ഹസ്ബന്റിനോട്‌ പറയിന്നെ മാത്രവല്ല ഇതിപ്പം നമ്മടെ അമ്മായിഅമ്മയോട് അല്ലെങ്കി അങ്ങനെ ആരോട് പറഞ്ഞാലും ട്ടൊ എന്നാ പണി എന്ന് പറയും ഞങ്ങളും നോക്കിയതാന്ന് പറയും അതിലൊന്നും കാര്യയില്ല ഉം
പാത്ത് മിനിറ്റ് ആയോ
വേറെന്താ ഇല്ല ഇല്ല
ഉം വേറെയൊ ക്കെ നല്ല വിശേഷം തന്നെ അങ്ങനെ പോണ്
ഹ്ആ ആ എന്നാ എല്ലാരെം അനേഷിച്ചെന്നൊക്കെ പറയാ
ആ പറയെണ്ട്
ആ ഉം ആ നാളെ അപ്പം എന്താ സ്കൂൾ ഇല്ലലോ പിള്ളാർ
ഇല്ല ഇല്ല സ്കൂൾ ഇല്ല
ആ ആ ആ അപ്പ നാളെ നല്ല ബഹളം ആയിരിക്കുവല്ലോ
ആ ഓ അയുകൊണ്ട് യെന്നെ
ആ അതുങ്ങൾ സ്കൂളിൽ പോയാൽ അതും വെഷമം വീ ട്ടി ഇരുന്നാ അതും വെഷമം
അ
ആ എന്നാ എടക്ക് വിളിക്കാട്ടോ ശരി